ണ്ടോ
കേക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷമൊക്കെ
അനെ പോന്ന് സുഖമായിട്ട് പോകന്ന് എന്താണ് അവിടുത്തെ പാട്
എന്താണ് ഇങ്ങനെ സുഖമായിട്ട് പോകന്നുന്നു ഇപ്പൊ മയക്കെുണ്ട അവിടെ
ഇല്ല ഇല്ല മഴമന്നും ഇില്ല മഴമന്ന് രാവിലെ ചെറുതായിട്ട്ൊന്നുണ്ടായിനി ഒന്നുമല്ല അപ്പൊ വെയിലൊക്കെ വന്നിട്ടുണ്ട് ആഹ്
ഞാനിന്ന് രാവിലെ തിരുമ്പിയപ്പം നല്ല മൂടൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാ വിചാച്ചോണ് മൂലന്ന ഇപ്പൊക്കെ പുറത്തിട്ട് ഓക്കെ ഏകദേശംൊക്കെ ആയിട്ടുണ്ടാവും എങ്ങനെ വാഷിംഗ മെഷീൻ ഒക്കെ വീണ്ടോ വീട്ടില്
ഓ വാഷി് മെീൻ ഒക്കെണ്ട അലന്നെ കൈയുള്ളൂ അനെ
അതെ ആഹ് വയ്യല്ലേ എന്തെ ഹെൽത്ത് കൊണ്ട് ഒന്നും ഒക്കെ അല്ലെ
ഇല്ല ഇപ്പൊ കുറച്ച്ു ദിവസായിട്ട് പിന്നെ ഭയങ്കര ക്ഷീണവും അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾായിരുന്നു
അത്ശേരി എന്താ പ്രഗ്നന്റ് ആണോ അല്ലെങ്കിൽ വേറെന്തെും ബുദ്ധിമുട്ടാ
അതൊന്നുമല്ല പ്രഗ്നൻ്റ് ഒന്നുംല്ല എന്താ അറിയില്ല ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് ഒക്കെ നോർമൽ ആണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ അപ്പൊ ക്ഷീണം ഇങ്ങോട്ട് വിട്ടു പോകുന്നില്ല ഇനി ആൻസൈറ്റി അങ്ങനെ ആഹ് കൊറേ പറ
പേടിക്ക ആളണോ എന് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം കൊണ്ടോ അതായത് എന്തെലും ട്രോമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ
അങ്ങനെ ഇങ്ങനെ ഇപ്പ മരി അസുഖങ്ങള് അങ്ങനത്തൊക്കെ കേൾക്കുമ്പോൾ പിന്നെ അങ്ങനെ ല്ലാതെ ഒരു ചിന്തകൾ കുറെേ വർഷം ഒരു എട്ട് വർഷം മുമ്പൊക്കെ ഞാന ഇങ്ങനെ സൈക്കയാറ്റിസ്റ്റിനൊക്കെ കാണിച്ചിട്ട് മെഡിസിന ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറച്ച് കുറവൊക്കെ ഉണ്ടായിന
ആഹ്പ്പപ്പോ എന്താറയോ സൈക്ക ഈ സൈക്കോളജിസ്റ്റി ഇപ്പൊ ഇങ്ങനെൊെ എന്തെങ്കിലും ഉണ്ടെങ്കിൽൂടെ സൈക്കോളജിസ്റ്റിനൊെ കാണിക്കാനും അവരപ്പടുത്ത് പോകാനൊക്കെ മടി പിന്നെ അതുപോലെ പേടി ഒക്കെ നമ്മളൊ ഒരു മാനസിക രോഗിയ ആക്കുവോ അങ്ങനെ ചിന്താഗതി ള്ള ഒരുാ ആൾക്കരുണ്ട് അങ്ങനൊെണ്ടെിൽ കൂ അതൊക്കെറ്റ വെി് നമ്മെ ഹെത്തും മെന്റലത്തും ഒെ ഓക്ക ആക്കി എക്കാം
അതെനിക്ക് നന്നായിട്ടുണ്ട് ഞാൻ എൻന്റെ അഛനോട് പറയായും നമുക്ക് മാസ്ക് മാസ്ക് കെട്ടു പോവാന്നൊക്കെ പറയും അപ്പോ അതെ
അതായത് ഈ മാനസികം എന്ന് പറഞ്ഞാ എന്താണ് നമ്മളെ മൈന്ഡ് ആ അതിനൊരു പേര്ങ്ങനെോട് വരുത്തി വെച്ചതാ അത് നമ്മെ മൈന്ഡ
ഇപ്പൊ പിന്നെ അന്ന് നല്ല മാറ്റം ഉണ്ടായിന് പിന്നെ ഇപ്പോ ഇങ്ങനെ ഇന്റെ വല്ലയമ്മ മരിച്ചപ്പോ പിന്നെ വീണ്ടും ഭയങ്കര എന്താന്നറിയില്ല നമക്കെന്തോ ആഹ് എന്തൊക്കോ സംഭവിക്കുന്ന പോലെ ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലും കിടക്കണോ അങ്ങനെ എന്തൊക്ക പലയ ബുദ്ധി നമ്മ ഇപ്പൊ വീണ് പോകും എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെ ഉള്ളരു തോന്നലും ഇതൊക്കെയാണ്
എനിക്ക് ഭയങ്കര പേടിയാണ് അത് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുക അത് ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് അതാണലൊലെ അതായത് എനിക്ക് കൂടുതലായിട്ട് അതിനെ അറിയില്ല അതാ ഞാൻ ചോദിക്ക്ണത്
ജനങ്ങളെ അങ്ങനെ നോക്കിക്കൊണ്ട്ക്ക എല്ലാം എവിടെ വേദന ഉണ്ടോ അവിടെ എന്തേും മൊഴണ്ടോ അങ്ങനെ ആ ഒരു ശ്രദ്ധ അങ്ങനെ വന്നൊണ്ട്ക്ക എപ്പൊയും അതുപോലത്തെ ശ്രദ്ധ
ഫുൾ ടൈം അതാവും ഇനി എന്തെങ്കിലും വേറെ അസുഖ ആണോന്നൊക്കെ ഉള്ളേ
അതെ പെ പെട്ടെന്ന് ചിന്തിക്കാ അ അവിടുക്കാ ചെറിയ അസുഖത്തുക്കൊ ഒന്നുല്ലേ ചിന്തിക്കാ വല്യയ അസുഖം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ വേറെന്നും അതിന്റെ എടലുള്ള ഒരു അസുഖങ്ങളും ഇല്ല
ആഹ് അതായത് ആ അങ്ങനെയൊക്കെ ചിന്താഗതി വരുമ്പോ തന്നെ നമ്മളെ മൈഡ് ഓക്കെല്ല കാരണം നമ്മളെ കൈയ്യില് നമ്മളെ മൈഡിന കിട്ടിയില്ലങ്കിൽ കഴിഞ്ഞില്ലേ കാരണം നമ്മള് പിടിച്ചോടുത്ത് കിട്ടഞ്ഞാല് നമുക്ക് പിന്നെ എന്താ ലൈഫ് എന്തൊക്കെയുണ്ട് ഇനി മുന്നോട്ട്
തല ചുറ്റുന്ന പോലെ ഇക്ക് എണി ക്കാൻ തോന്നുല്ല ബെഡിലെ ന്നെ കിടക്കണം ന്ന് തോന്ന മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല
അതെ ഇനി അങ്ങനെയൊക്കെ വെര്ണെ ടൈമിൽല് ല്ലേ ഈ ബി ബ്രീത്ത്ചെയ്യ അതുപോലെക്കെ
അത് അതെ അത് ഞാൻ ചെയ്യുന്നുണ്ട് ആ അത് ചെയ്യുന്നുണ്ട് അതുപോലെ ഞാന് എഴുതുന്നുണ്ട് പിന്നെ എൻ ഒരു ആ അതെ ഓ പാട്ടൊക്കെ ഇഷ്ടണ് അത് കേൾക്കലുണ്ട് പിന്നെ പിന്നെ ഞാന് അപ്പൊ ഇൻക്ക് എന്താ തോന്നുന്നത് അത് ഞാൻ എഴുതും പിന്നെ ഒരു ഡയറി എടു ത്ത്ട്ട് ആ അപ്പൊ കൊറെ മാറ്റംണ്ടാവും പിന്നെ നമ്മള് ഓരോ ദിവസവും ചിട്ടയോടെങ്ങനെ പോവ ര ത്ര എണീക്ക എക്സസൈസ് ചെയ്യ അതെ അതെ പക്ഷെ എന്നാലും എ പിന്നെ എന്താ അറിയില്ല ഏതായാലും ഒന്ന് കാണിക്ക
ആഹ് ഇത് സൈക്കോളജിത്ത് പോയിട്ടെ ഒരു കൗൺസിലിംഗ ചെയ്ത് ഈ ക്ഷീണ എന്ന് പറയുന്നത് നമുക്ക്‌ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം നമുക്ക് മക്കളുണ്ട് സ്കൂൽ പറഞ്ഞയക്കണം
ആഹ് മക്കളെ കാര്യം കൂടെ അതെ ഞാൻ കൊറേ ദിവസം വീ ട്ടി ലെനു ഇപ്പ അങ്ങനെ അങ്ങ പോന്നതാ
അതെ അതെ അതെ ഉം എന്തായാലും നമ്മളെ ആശ്രയം പിന്നെ വീട്ടിലേക്കാരാം പിന്നെ ആ ഹസ്ബൻഡ് മാരൊക്കെ നമ്മുക്ക് സപ്പോർട്ട്ണ്ടങ്കി പിന്നെ പ്രശ്നല്ല കാരണം എഴും കടക്ക്‌ണരു ഭാര്യനെ കാണുമ്പോൾ സ്വാഭാവമായിട്ടും ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അവർക്ക് മടുപ്പും വെ ഇതൊക്കെ തോന്നും ഏഹ് പക്ഷെ നമ്മളെ ആഹ് അതെ ആ സപ്പോർട്ട് ആയിട്ട് ആ അതിലൊക്കാണ്
സൈക്കാറ്റിസ്റ്റോ സൈക്കോളജിയോ ആരെ ഒരാളെ പോയി കാണിക്കണം പറഞ്ഞു
ആഹ് അതെ ഇത് വൈകാതെ പോയി കാണിച്ചാലേ ഇനിപ്പോ കൗൺസിലിംഗ് ഒക്കെ ഞാൻ ആഹ് അതെ അതെ
മറ്റേ അയിലൊക്കെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് സ്കാൻ ചെയ്ത് പിന്നെ ഫാറ്റിലിവർ ആണ് പറഞ്ഞ്ണ്ട് ആ സ്കാൻ ചെയ്തു വേറെ ടെസ്റ്റുകള് ചെയ്തു അതൊക്കെ നോർമല് അ അപ്പൊ
ട്ട് പോണില്ല
ലാസ്റ്റ്പ്പോ ചെന്നെതാ എന്തായിരിക്കാം ആൻസൈറ്റി എന്നുള്ള ആര് എനിക്ക് ഉം ഉള്ളതുകൊണ്ട് അതിന്റെ ആ ഒരു ഇത് നിക്ക് മനസ്സിലാവും ചെയ്യും എന്തേ ഒരു അസുഖം എന്ന് തോന്നിയാല് പിന്നെ ഭയങ്കര ടെൻഷനാവുക പേടിയാവുക
ഈ ഡിപ്രഷന്റെ മുന്നിലുള്ള ഒരു സ്റ്റേജ് ആണ് ആൻസൈറ്റി ഡിപ്രഷന്റെ ആ ലെവൽക്കൊന്നു എത്തില്ലല്ലോ അതായത് ഒറ്റ
ഇല്ല ഡിപ്രഷൻന് പറഞ്ഞല് അത് അത് വേറെ അത് നമുക്ക് ഒന്നിനോട് ഒന്നും തോന്നുല്ല ഇത് ഇൻക്ക് എല്ലാം ചെയ്യണം ആക്കണം നോക്കെണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ആ പേടികൊണ്ട് ഞാന് എല്ലാം ഒഴിവ് ഉൾ ഒഴിഞ്ഞ് ഇങ്ങനെ നിക്ക ബേക്കോട്ട് പോവാ മറ്റേന്ത്‌ന് പറഞ്ഞാ ഡിപ്രഷൻ പറഞ്ഞാൽ ഒന്നിനും തൊനുല്ല നമുക്ക് കിടക്കന്നെ ആരോടും സംസാരിക്കാൻ തോന്നൂല ഇത് ഇന്ക്ക്‌ സം സംസാരിക്കാനോ അങ്ങനെെ ഇൻക്ക് ആളെ ആള് വാണം അടുത്ത്
ആഹ് അതായത് എപ്പളും ഒരാള് വേണം പേടിയെന്ന് പറയണഹ് ഒറ്റയ്ക്ക് ഒര് റൂമില് കെട് ക്കാന് അങ്ങനെ പേടികളൊക്കെ വെര്ണ്ടോ അതായത് ആരെങ്കിലു ക്ക്‌ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാളെ എപ്പളും വാണംന്ന്
ഇപ്പ ഇന്ക്ക് പൊറത്ത്ക്ക്‌ എറങ്ങി പോ പൊറത്ത്ക്ക് പോവാന്ള്ള ഒരു പേടി ഇണ്ട് ഇങ്ങനെ എന്തേയ് സംഭവിക്കോ ആഹ് അത് അതെ അതെ ആ ഒരു ക്ഷീണ പ്പളാ വെര്യാ ന്ന് ള്ള ആ ഒരു ടെൻഷൻ ഇപ്പ നന്നായിട്ട് വന്ന്ണ് അപ്പൊ ഇപ്പൊ ഇവടെ അടുത്ത് കല്യാണം ഇണ്ടായിട്ട് ഒന്നും ഞാൻ പോയില്ല്യ ഇൻ ക്ക്‌ ത് ഇത്‌ അവിട്ന്നാ ആളെ എടീന്ന് എന്തേയ് ആവോന്ന്ള്ളൊരു ടെൻഷൻ
ആഹ് ഫുഡ് കഴിക്ക്‌ണേല് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നു ഇല്ലല്ലോ ഫുഡ്ഒക്കെ ഞാന് അഹ് ഒരു മൂഡ്നൻസെര്ച്ചാ
ഫുഡൊക്കെ നേരത്തിന് കഴിക്ക്‌ന്ന്ണ്ട് ആ കാര്യത്തിൽ പ്രശ്നൊന്നു ഇല്ല ഇനിയിപ്പോ മീറ്റ് ന്ന് ക്ലാസിലൊ ഒന്നിച്ച് പഠിച്ചോലെ മീറ്റപ്പ് ങ്ങനെ പറീണ്ട് ഇഞ്പ്പാ അ ന്നെന്നെ ഞാന് എങ്ങനെ പോവാന്ന്ള്ളൊര് ആ ഒരു മൈൻഡിലാ ഞാൻ നിക്ക്‌ന്നഹ് ഇപ്പൊ കൊർച്ച് മുന്നും കൂടെ ആഹഹ് അപ്പൊ എല്ലാരും നാട്ട് ആഹ് ചെക്കമ്മാ എല്ലാരുംണ്ട് ഫ്രണ്ട്സുകളൊക്കെ ഇണ്ട് അപ്പൊ ഇൻന് ഞാൻ എങ്ങനെ അയിന് പോവാന്ന്ള്ളൊരു ടെന്ഷൻലാപ്പൊ ഞാൻ നിക്ക്‌ന്ന് ആഹ്
പോവാൻ നോക്ക്
അതെ ഞാനും അതെ ഇത് വെ ഇത്രി ആയിട്ട് അങ്ങനെ ഒന്നും സ സംഭവിച്ചിട്ടൊന്നുല്ല പക്ഷെ ഇ ഭയങ്കര ക്ഷീണം വെരാ തല
ആഹ് അഹ് അപ്പൊ ഞമ്മക്ക് ഈ ചുറ്റുപാട്ള്ള ഒന്നും എന്താന്ന് അറീല ഒരു ഒരു ലോകത്ത് ഇങ്ങനെ ക്ക്‌ ണ്ട് ആര്ക്കെയ്ക്കാരം ആ ഒരു മന്തപ്പ് ആഹ് അതെ നമ്മള് മന്തപ്പ് മന്തപ്പ് പറയല് ല്ലോ തലക്കൊരു മന്തപ്പ്ന്ന് അപ്പം അതാകും ചെലേപ അപ്പൊ ഈ എന്താറിയൊ ഈ ഇത്‌ പിന്നെ ഈ മരണ മരണത്തിനോടെക്കേണ് അങ്ങനെ ഇണ്ട്ന്ന്ണ്ടെങ്കി അധികം മായിട്ട് മരണം വീട്ടിലൊക്കെ പോവാതെ നക്ക്‌ണാവും ന്നന്നാവാ അതായത് നമ്മൾക്ക് അട്ത്തൊക്കെ ആണെ നമുക്ക് എന്തായാലും പോണ്ട്യെരും ആഹ് പക്ഷെ ആഹ് അപ്പ വയ്യല്ലോ അമ്മള് പ്പൊ ഉമ്മുമ്മ ഉപ്പുപ്പാ അമ്മളെ അട്ത്ത ഫാമിലി ഒക്കെ ആവുമ്പോ എന്തായാലും പോവണ്ടി വെരും അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വെര്ന് ന്ന്ണ്ടെങ്കില് അപ്പൊ അതൊക്കെ ചെലപ്പൊരീ പേടിനെ സംബന്ധിച്ച് വെര്ണാവും പേടി ഓവറായിട്ട് വെരും
ആഹ് ഭയങ്കരായിട്ട് ഇണ്ട്ന്ന് ഇൻക്കൊറ പ്പാണ് ഇന്നാലും ഇൻക്ക് ഇങ്ങനെ തോന്നും പിന്നിം തോന്ന എന്താ വേ അതല്ല വേറെ എന്തോ അസുഖം തന്നേണ് അസുഖം തന്നേണ്ന്ന് വിചാരിച്ച് പിന്നിം ഹോസ്പിറ്റൽല് പോവും ചെക്കെയ്യും അഹ് പിന്നെ നല്ലോം യൂട്യൂബിലും ഇതിലൊക്കെ എട്ത്ത് എല്ലാ രോഗത്തിന്റെ ലക്
ലക്ഷണ ആഹ് അത് ആഹ് അതൊക്കെ ഇങ്ങത്തെ ആൾക്കാരേല്ള്ള കൊഴപ്പെന്നേണ് ഇപ്പൊ നോ നോർമലായിട്ട് ഇപ്പ ഇൻക്ക്ന്ന് പർഞ്ഞാ അങ്ങത്തൊരു പേടിയെ ഇല്ലാത്ത ആളാണ് ഞാനൊക്കെ ഇനിയിപ്പോ ഒര് പേടില്ലാത്ത ആളാ അതായത് അന്നാന്ന് കഴിണെഹ് അങ്ങനെ കഴിയേണം വല്ലാ വാ രാക്കാര്യോ കഴിഞ്ഞ് പോയതൊന്നും ചിന്തിക്കൂല്ല കാരണം ഒര് കണക്കിന് ഇൻക്ക് തോന്നും അതാണ് ഓറ്റവും നല്ലത്ന്ന് ഇപ്പോ ഞമ്മള് ആഹ് അതെന്നെ അതെ ഭാഗ്യാണ് വിചാരിക്കും ഞാന് കാരണം നമ്മളിപ്പോ കഴിഞ്ഞ് പോയ സംഗതികൾ ആലോയിച്ച് ഞമ്മളെ ഇങ്ങനെ കുറ്റ്
ഞാന് ഒറ്റെ ഇപ്പ മക്കളൊന്ന് മക്കളൊക്കെ പോയാ പിന്നെ ഒന്നു ഇല്ലല്ലോ പിന്നെ ഈ ആര്ടേം ക്യാൻസറ് ള്ളോൽ ത് വേറെ ആര്തെങ്കിലും ലക്ഷം ഓൽക്ക്‌ വന്നത് എന്തെക്ക്യേ എന്തെക്ക്യേന്നോക്കും
നല്ല ഫിലിമ് കാണാ അതുപോലെ പാട്ട് കേൾക്കാ അങ്ങനെ ഒന്ന് ചെ ചെ എല്ല അയ്ല് എന്തൊക്കെ ഇണ്ട് കോമഡി ആയിട്ട്ള്ള നമ്മളെ മൈന്റെന്നെ ചെലേപ്പ ആ റൂട്ടിലേക്ക് പോവും പിന്നെ നിങ്ങള് പറഞ്ഞ പോലെ ഈ ഗെറ്റുഗദറ് ല് ഈ ഫ്രണ്ട്സൊക്കെ ഉള്ള വല്ല ഗ്രൂപ്പ് അയ്ലൊക്കെയി പോയി വാർത്താനം പറയാ
അതെ അതൊക്കെ പറ്റും പക്ഷെ ഇത് ക്ക്‌ തന്നെ ഇ ഇത് വെര്ന്നോണ്ടാണ് ഇഞ്പ്പ അതെ അപ്പൊ പിന്നെ അഹ് ഓലെടേന്ന് എന്താ ചെയ്യാന്ന് ആ ഒരു പേടിയാണ് ഇപ്പ മനസ്സിള്ളത്
ക്ക ഉണ്ടാവുമല്ലോ അല്ലേ സൈക്കോജിസ്റ്റനെ കാണിക്കയാണെങ്കി തന്നെ നമുക്ക് മെഡി..
സൈക്റ്റിസ്റ്റിനെ കാണിച്ചാല് മെഡിസിൻ കിട്ടും. സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ നമുക്ക് കൗൺസിലിങ് നല്ലപോലെ കൗൺസിലിങ്ങും എക്സൈർസൈസ് ഇ ബ്രീത് അതിനെ കുറിച്ച് ചക്കുനെ നന്നായിട്ട പറഞ്ഞേരും ആ അതിനെ രണ്ടു ആ അത് രണ്ടും രണ്ടാണ് ആ ചിലർക്ക് മെഡിസിനും വേണ്ടി വരും പിന്നെ നമ്മുക്ക് കൗൺസിലും പിനെ ബ്രീതിങ് എക്സസൈസ് അത് നല്ലതാണ് അപ്പൊ അതൊക്കെ ചിലർക്ക് അങ്ങനെ രണ്ടും വേണ്ടി വരും ചിലർക്ക് കൗൺസിലിംഗ കൊണ്ട് തന്നെ ചെലപ്പോ ശരിയാവുംഇനിക്കും ഇങ്ങനെ തോന്ന സൈക്കാട്രിസിനെ കാണിച്ച് മെഡിസിൻ എടുത്താലോ എന്ന് വിചാരിച്ചാണ്
ആഹ് മെഡിസിൻ എടുക്കായപ്പോ അതിപ്പോ പൊതുവേ ആരേം അറിയിക്കേണ്ട ആവശ്യം ഒന്നു മില്ല നമ്മളെ പഴ്സണൽ കാര്യങ്ങളല്ലെ അതൊക്കെ അങ്ങന പോലീസ് പോയിട്ട് അങ്ങനെ കാണിച്ചിട്ട് കാരണം നമുക്ക് മുന്നോട്ട് പോവേണ്ടേ ഒക്കെണ്ട് ചെയ്ത് തീർക്കാന് പിന്നെ ഒറ്റക്കല്ലേ ആ
മക്കളാണ്
ആഹ് അതന്നെ മക്കളെ കാണുമ്പോ ഓരിക്ക്പ്പ സ്കൂള് പൊതുവെ വർക്കും കാര്ങ്ങളക്കെ ഉണ്ട്‌ അപ്പൊ ഒരീസം ഓല് ചെയ്യാതെ പോയ വേറെ കുട്ടികൾ കൊണ്ടുവരുമ്പോ യിട്ട്ക്ക സങ്കടിക്കോ ആ ആ ചെറിയ മക്കളൊക്കെ ആകുമ്പോ ആ ചെയ്യാനായില്ലല്ലോ ആയില്ലല്ലോ അ ഇപ്പ നമ്മള് ഇപ്പ നമ്മള ഒപ്പം ഇരുന്ന ഇപ്പ നമ്മഒപ്പം ഇല്ലെങ്കിൽ പിന്നെ ഓല് മുന്നോട്ട് ഓക്ക് ഒന്നും മനസ്സിലാവില്ല ബേസിന്റെടൈ മണ് ഒന്നിലാവൂലേ
ആ് ചെറുത്ത് ഒന്നാം ക്ലാസ്സിലാണ് വലുത് അഞ്ചിലാണ് ആ അവന്റെ പിന്നെ കൊഴപ്പല്ല ഒന്നിലൊക്കെ ഒന്നിലെത്തുമ്പോ ആണ അവൾക്ക്
ആഹ് എൽ കെ ജി യു കെ ജി ഒന്ന് വിടെ മൂന്നാം ക്ലാസ്സ്‌ വരെ നമ്മള് ഓലോപ്പമിരിക്കണം പിന്നെ എനിക്ക് തോന്നണത് ഒക്കെ എത്തുമ്പോളായിരിക്കും അവക്ക് എന്നാലും ആണ്ള്ളക്കായ പൊതുവേ മടിയ ഓലെ വെത്ത നമ്മള് പറയണം പറഞ്ഞ എടുക്കണം ആ പറഞ്ഞൊണ്ട് എടുക്കണം ആ ഓക്കെ ആണ് ആ മൈന്റും ഹെൽത്തും ഓക്കെ അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ ആ് അതെ ഈ കോയക്ക എന്ന് പറയ എന്താറയോ എന്റെ മൈന്ഡിനും ബാധിക്കുന്നുണ്ട് ഹെൽത്തിനും ബാധിക്കും രണ്ടും കൂടെ ആണ് ഇപ്പ വരുന്നത് കാരണം മൈന്ഡ് മാത്രല്ല പോണത് ഹെൽത്തും കൂടെ കുറയ്ക്കുന്നയുമ്പോൾ നമുക്ക് കൈയും കാലും വേ ഒരു ഒരു തളർച്ച പോലെല്ലേ
ആഹ അത് ഇത് അധിക ആവുമ്പോ നഞമ്മക്ക് കൊ ചിലപ്പോ കൊറച്ച് കഴിഞ്ഞു ചിലപ്പോ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ നീണ്ട അങ്ങോട്ട് പോകും അങ്ങനെ നമ്മളോ ഓരോ ഇതിനനുസരിച്ചാണ്
ഉറങ്ങിയാൽ ഉറക്കത്തിലൊക്കെ ഉണ്ടോ അല്ലേ ഉറങ്ങിയ പിന്നെ അങ്ങോട്ട ഉറങ്ങി പോവോ
ആ ഉറങ്ങിയാ ചില ടൈമിൽ അങ്ങനെ ഒരു ക്ഷീണം വരും അങ്ങനെ ഉ അപ്പൊ പെട്ടെന്ന് അങ്ങ് ഏഴുനേക്കും
ആഹ അതന്നെ എന്തായാലും കാണിക്കാ നോക്കിയ അല്ലെങ്കില് നമ്മള് അങ്ങനെ വെച്ചിട്ട് കാര്യില്ലല്ലോ പിന്നെ അരെ മാക്സിമം നമ്മള് ചെയ്ത് നോക്കീല്ലേ ഇനിയിപ്പോ ഇനിയിപ്പോ ഇതും കൂടെല്ല ഒന്ന് ട്രൈ ചെയ്യല്ലേ ആഹ അതന്നെ അതന്നെ
നളെ ഇപ്പ ഇത് എന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ അനുസരിച്ചുള്ള ചികിത്സ ചെയ്താ മതി ഓ ഫുഡായി മീന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചോറായി മീന് ആക്കന്ന് കൊറച്ച കറിയക്കണം പിന്നെ ഫ്രൈ ആക്കണം കൊറച്ച അങ്ങനെ ചെറിയ മീന
ആഹ് എന്നാ ഓക്കെട്ടോ ഞാൻ വിളിക്കാം ആ ആയിട്ടുണ്ട് ആഹ് ശരി